ഹലോഹലോ കേൾക്കില്ലേ
ആ കേൾക്കാണ്ട്
ആ എന്തൊക്കെ ഇണ്ട്
നല്ലത് സുഖാണ് അങ്ങനെ പോണ് എന്താ അവിടത്തൊക്കെ വിശേഷം
ഇപ്പം മഴന്ന് തോർന്ന് വെയില് അറക്ക് ണ് ണ്ട് എത്ര നേരം ഉണ്ടാകുമൊന്നും അറിയില്ല ഹഹ ഒക്കെ പൊറത്ത് കൊണ്ടോട്ടിനും അപ്പൊ ഒക്കെ പാടന്ന്മഴയ്ത് പൊക്ക എടുത്തച്ചു എ വെയിൽ കണ്ടപ്പൊറത്ത് ഇതാക്കാ തോന്നൂല്ല അതനെ
ആ അതന്നെ
പണിയാണറിയാ അങ്ങോട്ടും ഇങ്ങിട്ടും വലിച്ചിടൽ
ഉം പുതിയയാപ്പളൊക്കെ പോയോ
ആ ഒരു പോയി ഒരു കുട്ടിയുടെ പോയി ബാക്കിൽ തന്നെ സദ്യികോ അങ്ങനെ പോലാണ് ഉ ഉം പത്തയാുമ്പോത്ത നിന്ന് പോയി
ഏ മണ്ടേക്ക ഉം ചോറും കൂട്ടാനൊക്കെ ആയോ
നിീവരിക്കാണിട്ട് നിസ്കാരം കഴിഞ്ഞ ഏദേശം ആ സംസ്കാരം കയ്യേറ്റ രീതിക്കണ്ടേ കേട്ടാണ്ട് പരിക്കാം ഉ ഇ കത്തോ മിക്കഞ്ഞട്ട ഇത് പത്താ അടവാ
ഏ നല്ല ടേസ്റ്റ ആണല്ലോ അത് തിന്നാൽ തിന്നാലും മതിയാത്ത മീന ഞാൻ രണ്ട ദിവസം മുമ്പ് അന്ന് വാങ്ങീട്ട് എന്താ രസന്നറിയ അത് സ്കൂള ഇല്ല കുട്ടികക്ക് അല്ലാ തിന്ന മതിയാാണ് അല്ല ഡേ്പെെ ന അടവിലുണ്ട് നല്ല കയമ്പുള്ളതും കാമ്പല്ലാത്തൊക്കെ ഉണ്ട് ഇത് കിട്ടി ആഹ ആ് ആ അ
ബസ്റ്റാണ്
ഉം ന്നാ മതി അവര് അതൊക്കെ വരെ ഇന്ന് ഞാൻ തപ്സച്ചൊക്കെ ഞാൻ രാവിലെ തന്നെന്നെ അത് വെച്ച്ു കുട്ടികക്കെ ഉണ്ടാവാനയി ആ ചിക്കന ഉണ്ട് ഉ ചിക്കൻ എപ്പഴ ഞാൻ ഇതില് കൊറച്ച സ്റ്റോക്ക് വെക്കല അപ്പൊ അതന്താ വെച്ചാല് ഇപ്പന്നെ ചെർത്തിയ മുതല് മറ്റേത് ആദ്യം തോ പോയ
സ്കൂളിക്ക് ചോറുണ്ടോണ്ട ചെറ കൊണ്ടു പോ
അവർക്കും വണടി ഒറ്റക്ക് വാങ്ങൂലേ എന്റെ പെണ്ണ് വയ്യോക്കെ പിന്നെോ അവിടെ പ്രൈവറ്റ് അല്ല അവിടെ കിട്ടൂല മറ്റലൊക്കെ പറയാണ് സ്കൂളത്തെ ചോറ് കട്ട ചോറാണ് ഞങ്ങക്ക് പറ്റൊന്നും പ ഇതെവിടെ ചീത്ത പറയും ഞാന്
കൈഞ്ഞൽ കൊല്ലം വാങ്ങിട്ട് പ്രാവശ്യം കുച്ച് മടിയണെങ്കിൽ രണ്ടാമ
അയിന കുട്ടിയികള ചോറ്കൊണ്ട് വരുന്നില്ല ക്ലാസ്സിൽ വെറുതെ ഇരിക്കാൻ ടീച്ചർ പറഞ്ഞാ ഓ അങ്ങനെ കുട്ടികൾക്ക് വേണു പെണ്ണിന്റെ ക്ലാസ്സില് കുട്ടികൾക്ക് എന്തായിക്ക്ണ് പിന്നെ രണ്ട് കുട്ടികൾ തലമന്ന ഒച്ചൊക്കെ ചോറുണ്ടല്ല പിന്നെ അവർക്ക് പഠിക്കുന്നേനൊക്കെ ബാധിക്കുവല്ലേ ഈ ചോറ് പിന്ന ഞാൻ രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കാറാണ് കുട്ടിയൊക്കെ മേണ്ടാ നിത്ത കാട്ടന്റെ കൊഴുപ്പ് ചക്കരൊക്കെ വേ ടു അങ്ങോട്ട് തിരി ച്ച മണ്ട ചോറൊന്നും ഉണ്ടാ മടി ഇത്രാണ് കട്ടയണ അവിടുത്തെ ചോറ്ഇവിടെ അങ്ങനെ ചീത്ത പറയും പുതിയാപ്പള എത്തിനാണ് ആക്കി ഉണ്ടാക്കി കൊടുക്കണത് സ്കൂളില് നല്ല ചോറ് ഉഷാറ് - ക്കെ ഇഷ്ടമാണ് ഞാനൊക്കെ പോ ഞൊക്കെ പോ
ആഹ് അന്നേ ഇനി കട്ടയൊക്കെ ഇപ്പൊ കട്ടയൊന്നുംയില്ല തെളപ്പിച്ച് ഉറ്റിയേക്കുവാണല്ലോ ചോറ് നമ്മള് സാധാരണ- ഇക്ക അതിൽ ചോറ്
ഏക്കറിയില്ല കട്ടയണ ഒരു രസ പിന്നെ എന്താ വെള്ളച്ചാറാണ്
ആഹ് അതാ അങ്ങനെ തന്നെ അത് എത്രക്കാർക്കെ എത്തിക്കണം കറിയൊക്കെ ആഹ് അതന്നെ- നമ്മ വീട്ടിലത്തെ മാതിരി കുറക്കി ഉണ്ടാക്കുവ ആ ഹ് ആഹ് ആഹ് ആഹ് അത ശീരിയിട്ടാണ് അതി കൊ ആ അതെ അ ഏതും കിട്ടാനെ കൊത്ത അത് കൊണ്ട്-
ഇവിടെ എന്നോട് പറയും ഇത് ഇങ്ങനെ ഇണ്ടാക്കി കൊടുത്താൽ കൊടുത്ത്ന്നെട ചോട്ടണ്ടി തൊക്കെ പറയും ഇത്‌ എന്തിനാണ് ഉണ്ടാക്കി കൊടുത്തിണ്ടക്ക് ഇത്ര വലിയ നാമൂസൊക്കെ പറഞ്ഞത് പിന്നെ- കുട്ടികളല്ലേ ഇനിപ്പോ അത് പറണ്ടല്ലേന്ന് വിചാരിച് ചെറിയ- അതിന് പിന്നെ ആദ്യൊക്കെ ഇവൾക്ക് എൽ യു കെ ജിക്കാർക്ക് സ്നാക്സ് ഒക്കെ എൽ കെ ജിക്ക് സ്നാക്സ് വേണ്ടീനല്ലോ- ഇപ്പൊ കൊറച്ചായിട്ട് സ്നാക്സ് വേണ്ടാ അതിന്റെ പകരയിപ്പോ ഇവിടെ കഞ്ഞി കൊടുക്ക തുടങ്ങീയാണ് എൽ കെ ജി ആഹ് എൽ കെ ജി കഞ്ഞി കൊടുക്കലാണല്ലോ പാത്രം ഒന്നും കൊടുത്തേക്കണ്ട എൽ കെ ജിക്ക് കഞ്ഞി- പത്രം ഒക്കെ അവിടെ സ്റ്റോക്ക് ആണ് ഒന്നും കൊടുത്തേക്കണ്ടാ പക്ഷെ- അത് നല്ലതാ ഞാൻ പറയാ ഓരോരോ കുട്ടികള അത് ഇത് കൊണ്ടുവരും ഒരു പിറ്റേന്ന് പറയും ഏച്ച് അത് വെണം അത് ഓ - കൊണ്ടന്നു ഇത് മറ്റേവൻ കൊണ്ടുവന്നു അ അതിന് കൂടാ ഇപ്പ അതണ്ട് ആ പ്രശ്നം
പറയലാണ് ന്യൂഡീസ് ഒന്നും കൊടുത്തേക്കരുത് ടീച്ചറുംമ്മാര് തന്നെ എളപ്പം ഉണ്ടല്ലോ ആൾക്കാർക്ക് കൊടുതായിക്കാനും തിന്നാനും കുട്ടൾക്കും തന്നെ ഇഷ്ടേക്കും-
ഇഷ്ടാണ് ഉം നല്ലണം പറഞ്ഞിട്ടുള്ളൂ ഒരു കുട്ടില്ലേ- കൊർനേ നൂഡിൽസ് കൊണ്ടന്നേണ് ഞാൻ പറയാ ആഹ് അങ്ങനെ കേടാണ് ഇജ്ജ് അത് കൊണ്ടോരൂല ഇജ് നല്ല കു റ്റേളിന്റെ അങ്ങൻത്തെ കുട്ടില്ലേക്കെ പർഞ് സോപ്പിട്ടേക്ക.
ആഹ് അതന്നെ ഓല്ങ്ങെ കാണ്ല്ലെ അതൊക്കെ
ടാണ് പഴം വാട്ടിയതൊക്കെ എന്തോര് ഇഷ്ട. ഞാന് ഫസ്റ്റ് രണ്ടീസം സ്നാക്സ് ഒന്നും കൊടു അന്ന് അമ്മള് കൊടുത്തേക്കണ്ടിനി. കഞ്ഞിന്നും ആക്കില്ലേന്ന് അന്ന്. അന്നക്കെ ആ രണ്ട് മൂന്നീസം ഞാൻ പയം വാ ട്ടികാണ്ട കൊടുക്ക. എല്ലാം ഇഷ്ട എപ്പൊ കൊടുത്താലും ഇഷ്ടം ഒരു പയം വാട്ടി. എന്തോര്ഷ് ട്ടണ്. അവിടെ ന്റെ കുട്ടിളെ കൊണ്ട് എൻ ചിന്ന്ണകാര്യത് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല ചെറുപ്പത്തൂല്ല്ല വലിപ്പത്തൂല് ല്ല തിന്നാനോൽക്കൊക്കെ ഇഷ്ടാ. ഏത് സാധന ആയാലും അങ്ങനെ മടി പിടിച് ഏഹ് ഇവിടെ അങ്ങൻത്തെക്കെ ഇഷ്ട. ഇവിടെ കൊശീൽ ഇണ്ടാ ക്യോടുത്ത എന്തോ ഒരു ഇഷ്ട നല്ല കൊശി വേണെന്നുള്ളൂ. അല്ല ഒക്കല് ഇതിലൊന്നും ആക്കിയന്നല്ല എല്ലാം വേണം പിരിപ്പന ഞാൻ തന്നെ ഇപ്പോ ഒരാളെ മെനക്കെടുത്തു മറ്റത് എല്ലാ സാധന അറ്റ്ലീസ്റ്റ് ഒരു ഫോട്ടോസ്കാർ എടുക്കാൻ വരെ ഞാനൊരാള അങ്ങനെ വിളിവസ ാടാ നിർത്തുകണ്ടടാ വാട്സആപ്പ് അത് വിട്ടനാടാ ഇത് വാിക്ക കൊടാ ഇപ്പൊ വണ്ടി ഇവിടെ വെച്ച് പോകൻ്പതിയാപ്പളാ അതുകൊണ്ട് ഇനക്ക് ഇന്റെല്ലാ എല്ലോ ശ്യംപ ഞാ
കാര്ംണ്ടല്ലോ അവിടെ അടുന്നന്ന് കിട്ടൂല
അതില് ഫ്രൂട്ട് ഒന്നും ഉണ്ടാവില്ല കട എല്ലാ സാധനങ്ങളും ഉണ്ട് പക്ഷ ചിക്കന വേള്ളനുംൊെ ാൻുക്ക്ട്ട് തന്നെും ഞ ഒക്കെ പോയി് അന വാങ്ങിച്ചില്ല ആ സാധം വാങ്ങല്ല ഈിടങ്ങേന്റെ സൂപ്പർ മാർക്കറ്റ് കണ പോകുന്നന്നായിട്ട് അത അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ വാങ്ങിപ്പോരും ബുദ്ധിമുട്ടില്ലല്ലോ അറിയ മറ്റേ ഒരായാള എങ്ങനെ കടുപ്പിച്ചുക്കണോ ആ പഠിച്ചാല അതാണ് ഞാൻ പറാന ഇടൂർഠ
ആഹ് അത് ചോയിിച്ചെന്നോടീ എന്താ പറയാ പൈസ എനക്ക് രണ്ടപാട്ത്ര ആയിനി ഇങ്ങട്ട്
എനിക്ക് രണ്ടുമ്പാടെ ആറേ തൊള്ളായിരേനു
രണ്ടരുപാട
ആഹ അയിന് അന് അനക്ക്റെ വരും എനിക്ക ടു വീലർ പഠിച്ചിട്ട ചല്ലോ അപ്പ എ ഇതിപ്പോ പഠി ഞാൻനിക്ക് പഠിച്ചതുക കൊണ്ട് നിനിക്കത് എട്ടിടാൻ മാത്രേ ഞാൻ പോയിട്ടുള്ളു ടു വീലർ അവിടെ എനിക്ക് അതിനുള്ള പൈസ തന്നിട്ടില്ല ആ എട്ടുകള മാത്രം ഞാന് അന്ന് പോണീന് കൊടുത്തിട്ടളേ അല്ലാത്ത ഈ കാറ് പഠിച്ച് ലൈസൻസ് എടുക്കാനാണ് ആറായി ത്തള്ളായിരം ബൈക്ക് മൂടിന്ന എങ്ങനെയറണ്ടാവും
ആ പകുതി പൈസ അടുന്ന് കിട്ടും പകുതി നമ്മക്ക് കൂട്ടിയ മതിന്ന് പറഞ്ഞപ്പോളേ ഇങ്ങനെ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല ആ പകുതി വലി തരുത എന്ന്ഞ്ഞ്ഞഞ് മുസിപ്പാലിറ്റീന്ന് തരതും ബാക്കി നമ്മള് പകുതി നമ്മള് കൂട്ടുക അങ്ങനെയണ എഴുതി കൊടുക്കല് പറഞ്ഞപ്പോലെ ആ പിന്നെ എന്നോട് ചോദിക്ക കാര്യങ്ങളൊക്കെ ഇെ കൈ അയ്യോ നിനക്ക് താല്പര്യം മറ്റത്േ ഇനി അറിയാനേ
അപ്പൊ എനിക്ക് വേണ എന്നാ അയ്യോ ആട്ടർ പോയി പഠിച്ചോ ഡ്രൈവി സ്കൂയിക്കൂടെ എന്തോ ഒരു സുഖം എനിക്കൊക്കെ അവ വാതുക്കന്ന് ബസ്റിയാനുള്ളു എന്തോ ഒരു സുഖം
ഉം ആണ് ശന ഞാന നോക്കട്ടെ ചോ ഏതായ ഫോമ് തരാ പറഞ്ഞു അ കൊടുത്ത വെക്കാ മട്ട പോലെ കാട്ടാ
ൂവീലർ ര കാ വത്തിക്കതാണ്ൂവീലർ അല്ല ഫോർ
ഉം ഉം പക്ഷെ ഇബടെ ഇണ്ട്ട്ടാത്ന്ന് അമ്മള് പോര് ആ
ആ ഞാനതത് കൊണ്ട ഇറങ്ങാച്ചച്ച് പോയിരാറങ്ങ
ഒക്കെ വേണം ഇവിടെ മഞാന ആക്സിഡന്റ് ആ നിിക്കണേ
ആഹ എവിടെ
ഇവിടെ ഞങ്ങള് മുന്നു തന്നെ
ഏ പഠച്ച അതൊക്കെ പേട കാണുമ്പോ നമ്മക്ക്
അതൊക്കെ പിന്നത്തെ താക്കാലാക്ക നമ്മള് വിധി പോലെ വരുന്നാല നമ്മക്ക് പേടിയാനാണ്
അയിലെ മുന്നിന്നോ എന്ത്േച്ച എന്ത് എന്ത് തമ്മില്
ക്രോസ് ചെയ്തതാ റോഡ് അയാള് ഹെൽമറ്റിന്റെ ഉള്ള ഒരു ഫോൺ വ അ കണ്ട് സംസാരിച്ച പോവുക ഓണം ഇങ്ങെ വെള്ളടിച്ച അല്ല ഓണടിച്ചുണ്ട്ക്ഷെ അയാള് കണ്ട അപ്പ ഇങ്ങടെ മണ്ടി അറപ്പോത്തിന് തട്ടിറിഞ്ഞപ്പ അപ്പൊ തെറച്ച പോയാലും പറ്റി എന്താ ഇത് ഇട്ടിട്ടില്ല തോന്നുന്നുണ്ട് എന്താ പറയാ കൊഴത്തോ വസ്റ്റ തല്ലല്ലായ മര കൊലത്തിട്ട് ആ അത് ഇട്ടിട്ടില്ലോ എന്നോട് പരമ്പര തെറച്ചു പോൊയിക്കണം അല്ലെങ്കിൽ തനക്ക് അങ്ങനെ പറ്റൊന്നുമല്ല ഇനി
ഏ ഹെൽമെറ്റിന്റെ അടിത്തെ കൊടുക്കട്ടുണ്ടാവല
ഉ അത അറച്ചു പോയി
ഏ അവത് കാറിന്റെ സീറ്റ് ബെൽറ്റിനാണ് അവത് അതാണല്ലേ ഹെൽമെറ്റ് ഇവിടുമ്പോ മര്യായിക്ക ഇടണന്ന്റയണത് ഞാനേ പറില്ലേ മിഞ്ഞന്ന് എപ്പളന്നെ കണ്ടതന്ന് ച്ചറില്ലേ ഞൻ കുട്ടിനെയും കൊണ്ടുപോയാണ്ട് ചായെ പോയി കോഴി വാങ്ങിന്നു അല്ലാ നിനിക്ക് മൂപ്പര് വിളിച്ചു എല്ലാ എവിടക്ക രാവിലെ എട്ടരക്ക് പോയിനേ ചോച്ചിഞ്ഞോട് അപ്പൊ ഞാൻ പറ ഞാന എന്താ ഞാന് ആഹ് പുതിയപ്പന്ന് വിളിച്ചു പുതിയപ്പന്റെ ഫോണ്ക്കല്ലേ പുതിയപ്പള്ളന്റെ ഇതല്ലേ വണ്ടില്ലേ എന്റെ പേരിലുള്ളതല്ലേ അപ്പൊ എനിക്ക് വിളിച്ചു ഇവിടുത്തി വണ്ടീ കൊണ്ട് പോയി ഞാ പറഞ്ഞു ഞാ കോഴി വാങ്ങാൻ പോയി അത് വാങ്ങിയന്ന് പിന്നെ സാധനം വാങ്ങാൻ പോയി എന്യൊക്കെണ്ട അപ്പ അ ഇ സാധനൊക്കെ വങ്ങൻ കടയിൽ പോയി വാങ്ങി വന്നു എന്തെ ചോ ച്ചു ഞാനത് എന്നോട് ഹെൽമെറ്റ് ഇട്ട് പോക്കോണ്ടി ഹെൽമെറ്റ് ഇട്ട് പോയിക്കോണ്ടി മുവായിറ്പ്പിയാ ഫൈന വന്നത് അപ്പൊ ഇന്നങ്ങനെ പറയാനങ്ങനെ പുറപ്പാട പിന്നെ എനിക്ക ഇയിപ്പോക്ക മണ്ടന് പിന്നപ്പ ആയിരം റുപ്പികള ആക്കിച്ചുലറ് വേറെ എന്റെ മകൻ പറയണേ നിങ്ങളെ സീത്തറയാൻ പററപ്പെടേന് പിന്നെ ഇപ്പ ചീത്തപറഞ്ഞിട്ട് കാര്യം ചെല്ലതിച്ചേക്കോ ഇപ്പച്ചി വെല്ല ഔങ്ങില്ലെ റിണ്ട് ആയിരുപ്പി ഉണ്ടാക്കും എന്റെ അപ്പ ആരുണ്ടായിരുന്നച്ചു ഞാൻ പറഞ് ഇന്റൊപ്പം കുട്ടിണ്ടായന് ചെറുതണ്ടായന് അന്നെ ആയിറുപ്യ വന്നടക്കണ്ട് ആ ഇനിയിപ്പൊ കുട്ടിക്ക് ഞാൻ എന്റെ മ്മ രാണ് കുട്ടിക്കൊരു ഹെൽെറ്റ ആണ് വാങ്ങിയാ പോരാ ഞാ പറഞ്ഞ ഹെൽമെറ്റ് വാങ്ങിയാ മതി കുഴപ്പത്തില്ല ഹെൽമെറ്റിന് തല വലുതാവുതോറും ഹെൽമെറ്റ് വലുതണങ്കല്ലോറിയ
എന്തല്ല കുട്ടൾക്കെന്നെ ഹെൽമെറ്റിന്റെ ആവശ്യം ഹെൽമെറ്റ് വെക്കാെ എത്ര ആൾക്കാർ പോവണ്ട്
അയിനഡി പോലീസ്മാരെ ഇപ്പ അയിന് പോലീസ് അല്ലാത്തൊരു വണ്ടിണ്ട് അതില് ഫോട്ടോ എടുക്കാണ് പോലീസ്മാരല്ല അതിനായിട്ട് വേറെ ആൾക്കാരക്കിണ് ഓലണ് ഫോട്ടോ എടുക്കുന്നത് ആ എടുക്കാത്തവർക്കെ ഫൈന വെര്ണ്ടാവും
ആ നിസമാഡത്തിന്റെ കൂടെ ഇവിടുന്ന് വന്നിനി ഞാൻ വണ്ടിമ കയറി പോന്നീ ഹെൽമറ്റുംഓള കയ്യിലുള്ളൂ രാത്രിയാണ് തോന്നുണ്ട് ആ മഹ്റിബിന്റെ നേരത്തെ തോന്നുണ്ട് എന്നിട്ട് സി സി ടി വി ഉണ്ടാവല്ലോ അവിടെന്ന് എറങ്ങിക്കാണ്ട് നടന്ന് ക്കാണ്ട് അ കയ്യിന്റെ പിന്നിൽ കേറിക്കെനി അ ഇവള് പറങ്ങനെ ഫൈന് കിട്ടിയാവോന്നെക്കെ പറഞ്ഞക്കണ്ടേ അല്ലാതെ ആ അഞ്ഞൂറ് രൂപാന്നൊക്കെ പറഞ്ഞ് ആ മെസ്സേജ് വരലാണ് ന്നൊക്കെ പറഞ്ഞ് ചെയ്തിന്നോണ്ട്
ഇനിയിപ്പോ ഞാനൊ ഞാൻ പോണേനൊക്കെന്റെ മോളെ കൊണ്ടാക്കാൻ ബസ്സ് കേറ്റാൻ കൊണ്ട് പോകും അപ്പള് ഈ കുട്ടിനോട് ഞാനും ഉ ണ്ട് പറയാണ് ഞാൻ പറഞ്ഞ് ഞാൻ കൊണ്ടാതെ പോവാ
അതുകൊണ്ട് ഇനി ശ്രദ്ധിച്ചാ മതിയറ ആ അതന്നെ
യാണേ ആയിരം റുപ്പിയ കൊടുക്കണ്ട വെറുതെ പിന്നെന്താടി എന്നാ ശരില്ലേ
ആ ആ എന്നായിക്കൊട്ടന്നാ ഒക്കെ